ഹലോ
ആഹ എന്തൊക്കെയുണ്ട് വിശേഷം
ഓ നല്ല വിശേഷം
മഴയുണ്ടോ ഇന്ന്
ഇവിടെ മഴ മഴൊക്കെ പോയി
പോയി പോയില്ലേ ഉ വേ ല്യായ്ന്
ഇപ്പോ ഒരു വെയിൽ കാണുന്നുണ്ട് അതുകൊണ്ട് അലക്കിയത് ചിക്കുന്നുണ്ട് ഉം ഇനിയിപ്പോ എന്താന്ന അറിയില്ല പെട്ടെന്നാണല്ലോ കാലാവസ്ഥ ഒക്കെ പെട്ട്ടെന്നാ,,,,.
മാറൽ പെട്ടെന്നാണ്
ഉ ന്യൂസില് കണ്ടാണ് മഴക്കുള്ള ചാൻസ് ഉണ്ട് ന്നുള്ളത്
ആഹ് ണ്ട്ണ്ട്
ഉം ചായ കുടിച്ചിട്ടില്ല ആക്കി അടെ വെച്ചാണ് അപ്പൊ ഞാൻ അലക്കി കലക്കിയത് എവിടെ കൊണ്ടുവന്ന് ആറിടട്ടെന്ന് വിചാരിച്ചിട്ട്.
അ അ ഒബത് മണിയായില്ലേ ചായ നേരം വൈകിയാണോ കുടിച്ചല്
അല്ലല്ല നേരത്തെ തന്നെ കുടിക്കലുണ്ട് ഹസ്ബൻഡ് ചായകുടിച്ച് പോകുമ്പോ തന്നെ കുടിക്കലുണ്ട് ഒരെ കൂട്ടത്തിൽ കുറച്ചൊന്ന് കുടിക്കും. പിന്നെ ഞാന് അപ്പോ പിന്നെ കുറച്ച് വിശ്പ് രാവിലത്തെ വിശ്പിനുള്ള താവല്ലോ. പിന്നെ കുളി എന്തൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചായ കുടിക്കല്ല്.
ആഹ ആഹ
അപ്പൊ ഇന്ന് അങ്ങനെ ഇരുന്നിട്ടില്ല ഇന്ന് ദോഷായതുണ്ടേ നിന്ന് ചൂടാണല്ലോ പത്തിരയക്കെ ആവുമ്പോ പിന്നെ വേഗം പരിപാടി കഴിയും
ആ എനിക്ക് ദേഷ്യയാണ് ദോശ ചുടൽ എന്താ ദേഷ്യണോ.
പണികൾ ഇങ്ങനെ നടക്കും അതിന്റെ ഇടയിൽ മീൻ മുറിക്കിയൽ അതിന്റെ ഇടയിൽ കറിയാക്കൽ പിന്നെ അങ്ങനെ. ഓരോന്നന്ന് ഇണ്ടായിനി അപ്പൊ അതൊക്കെ കഴിഞ്ഞ്
അതെ അതെ,, ദോശ വല്ലാതെ,
നമ്മടെ മക്കൾക്കൊക്കെ ദോശ വേണം ഇവിടെ മക്കക്കൊക്കെ ദോശ വേണം
മറ്റൊക്ക ആവുമ്പോ നമ്മുക്ക് സൂഖാണല്ലോ ആ അതെ
വേഗം പണി കഴഞ്ഞോളൂ പത്തിരയക്കെ ആവുമ്പോ പിന്നെ ഏറ്റവും സിമ്പിൾ അതാണ് കുയ്ക്കാനുംതിന
പിന്ന ഓട്ടത്തിലൊക്കെ പണിക്കാരണ്ട് ഉച്ചക്കൊക്കെ ഉണ്ടാക്കാം
ഏ ചോറുംന്തൊന്നും ആയിട്ടില്ലേ
ചോറിന് വെള്ളം വെച്ചിന്ഞ്ഞോക്ക്
ആഹ അന്റെ കട തിളക്കിയന്നണ്ട്
ഉം ആ വെയിലായൊണ്ട് പിണ്ട
ആഹ അടെ റേഞ്ചിന് പ്രശ്നുണ്ടോ ചിലതൊന്നും ഇങ്ങോട്ട് നല്ലവണം കേൾക്കുന്നില്ല ആഹ
ആ റേഞ്ച് ഇഷ്യൂസ് ണ്ട് തോന്നുണ്ട്
അ
ഉം
ചിലതൊന്നും ഇങ്ങോട്ട് കേൾക്കുന്നില്ല എന്താ പറയുന്നന്ന് ചിലത് അതിനന് വേണ്ടി കൊഴപ്പില്ല
ആഹ അതെ അതെ
ഉം
ഇ ഇതെ കൊറച്ച് വളന്ന വാങ്ങീന് ഞങ്ങള് ചാണകപ്പൊടീ
ആഹ ആഹ
അങ്ങനത്തൊക്കെ വാങ്ങീനി തേങ്ങിനും ഇതിനൊക്കെടാനി
ആഹ് എന്തായാലും കൃഷിയൊക്കെ ഉണ്ടാക്കൽ ഉണ്ടോ
ആ ഉണ്ട് പൂളണ്ട് പിന്നെ മഞ്ഞൾണ്ട്
ഏ നിങ്ങള് എങ്ങനെ പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ ഏ നിങ്ങളെ വീട്ടില ആശ്യ ആവശ്യത്തിന്ല്ലേ ആഹ ആഹ
സ ഇത മഞ്ഞളൊക്കെ കൊടുക്ക
കൊടുക്കലുണ്ട്ല്ലേ ഞങ്ങളും ഇവിടെ എല്ലാത്തും കുഴിച്ചൊക്കെ ടും ട്ടോ ഞങ്ങൾ ഞങ്ങള ആവശ്യത്തിന് ഇങ്ങനെ വല്ല പോയി ഇങ്ങനെ ചെറു ചെറുതൊക്കെഓരോ കവറോ അതുപോലെ അങ്ങനൊക്കെക്കിങ്ങനെഴിച്ചിട്ട് അതിന്റെ ഇത്ര നടക്കും എന്നാലും അങ്ങനെന്ന ഒന്നും ഉണ്ടാവൂല്ല അതുകൊണ്ട് ഭയങ്കര ദേഷ്യ പിന്നെ കുഴിച്ചിടൻ
ആ അതെ നമ്മള ആവശ്യത്തിന് മാത്രം
ആഹ ആ ആ എന്നാലും അമ്മളെ ആവശ്യങ്ങളെ എല്ലാം കഴിഞ്ഞ കിട്ടിയാൽ തന്നെ ഭയങ്കര കാര്യമാണ്
ആ അതെ ഒരു അഞ്ച കിലോനൊക്കെ കൊറത്തണ്ട് ആഹ
ഉം എന്നാലന്നെ ഒരുത്ത് ഇണ്ടാവുള്ളു
ഉം അതേപോലെ പൂള പൊറത്ത് കൊടുക്കലണ്ട്ട്ടോ കടൽ ലണ്ട് ഇരുപത്തഞ്ച് രൂപ ആ നല്ല പൂളാ ണ് ആരും നല്ല രസമാണ് അറിയ പൂള
ആ നമ്മള ഒന്നും ഇതക്കാണ്ടക്കെ ഉണ്ടാക്കുന്നതല്ലേ നമ്മെ വീട്ടില ഉണ്ടാക്കുന്ന സാധനം ഇതിന്റെ ടേസ്റ്റ് പിന്നെ വേറെവിടന്നും കിട്ടൊന്നും ചെയ്യില്ല എനക്ക് അതേമാരി ഭയങ്കര ഇഷ്ട അങ്ങനെ ഓരോന്നും ഉണ്ടാക്കാനൊക്കെ പക്ഷെ ഒരു സാധനം ഉണ്ടാവൂല അങ്ങനെരു പ്രശ്നുണ്ട്
ഇതിപ്പോ നാളിപ്പോ ക കഴഞ്ഞൽത്ത പൂള റച്ചണ്ടായി അപ്പ നാൾ ഇവിടെ ചേട്ട മരിച്ചീനിയ വന്റെടുത്ത കൊടുത്ത കൊറച്ച്
ആഹ ആഹ
ആ കൊറച്ചുണ്ടായി അയാൾക്ക് മരിച്ചന്ന് എല്ലാരും ഉണ്ടാവുംലീ ആ ക്ക് കൊറച്ച് വേണം പറാ അങ്ങനെ പറിച്ച കൊടുത്ത് പിന്നെ കൊറച്ച് വാട്ടപ്പൂളൊക്കെ ആാക്കിച്ചന്
ആ ആ അങ്ങനെ വടപുളൊക്കെ ആക്കി വെച്ച അങ്ങനെ കഴിക്കാൻ കഴേക്കും അല്ലേ
ആ കട്ടാകുളം നമ്മുക്ക് ഇീ വെള്ളത്തിട്ടാണ്ടേ മയച്പോഴൊക്കെ
ആ അങ്ങനെ അത് സാധാ സാധാ പുളിന്റെ അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവുക?
അത്ര ഇങ്ങട്ട് ഇണ്ടാവൂല എന്നാലും ഇതൊക്കെ ഇറച്ചിയോ കോഴിയോ ഒക്കെ വാണക്ക്.
പൂതിയൊക്കെ വരുമ്പോ മറ്റും.
ആ അങ്ങനെ പറ്റും ഇറച്ചിയോ കോഴിയോ അങ്ങനെയൊക്കെ വേണം
ആ ആ അങ്ങനെണ്ടാവുമ്പോ അതിന്റെ കൂടുത്തിൽ അങ്ങനെ ഇട്ടുവ വക്കെ?
ആ നമ്മള് ഇറച്ചി വെച്ചിട്ട് പിന്നെ ഇറച്ചി വെച്ചിട്ട് മങ്ങി വെച്ചിട്ട് പിന്നെ പൂള അടുപ്പത്തിച്ചിട്ട് ഈ വെച്ച ഇറച്ചി അക്ക് അട്ടാനത അങ്ങനെ തിന്ന തുമ്മിച്ച ഉള്ളി അറിഞ്ഞികണ്ട ഉള്ളിയും കരിയേപ്പൂട്ട് തൂമിച്ചു തിന്നാ അല്ലാതെ തേങ്ങ അരച്ചുങ്ങട് അങ്ങനെയും വെക്കാം
ആഹ് നമുക്കിപ്പോ ചില ആൾക്കാർക്കൊക്കെങ്ങനാണല്ലോ ഈ സീസണ ആായിട്ട് നമ്മള് ഉണ്ടാക്കുന്ന സാധനങ്ങള് മഴക്കാല ആകുമ്പോ പിന്നെ വെള്ളം കയറിയിട്ടൊന്നും ഉണ്ടാവില്ലോല്ലോ പൂളന്നും അങ്ങനത്തെ ടൈമിലൊക്കെ പുതി വരുമ്പോ അങ്ങനെയൊക്കെ കഴിക്കാൻ കഴിയയിക്കുംല്ലേ.
ആ ആതെ
ഇവിടെ ഇന്റെ അമ്മായിമ്മ ഉള്ള ടൈമില് അ്മായിമ്മ
അതേപോലെ തന്നെ ഈ കപ്പ ആ ഈ പൂളനോ പൂളനോട് ജ്യൂസ് അടിച്ചാ,
എങ്ങനെ?
ഞങ്ങള് ഇതേപോലെ സ്കൂള്ില് പരിപാടി ഉണ്ടായിന്, എന്താ ഇങ്ങനെ ഓരോ ഫെസ്റ്റിവൽ ആയിട്ട് അപ്പൊ ക്ലാസ്സ്തേ ഒരു കുട്ടീന്റെ അമ്മ അതേപോലെ കൊണ്ടന്നനി പൂള. ജ്യൂസ് അടിച്ചണ്ട അത് പറഞ്ഞാല് പുഴുങ്ങാം ഉപ്പൊന്നും ഇടാതെ പുയിങ്ങ പുങ്ങീട്ട പല്ലും
ആ ചരങ്ങ ഉണ്ടല്ലോ അത് ചൂസടിക്കലണ്ട് അതപലെ അതിലേക്ക് രണ്ട് സ്ക്യുബ ഐസ് ഐസ്ക്രീമ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഇവിടെ എന്റെ മൂത്താപ്പന്റെ എളാപ്പൻന്റെ വീട്ടില് അവിടെ അവിടുത്തെ ഉപ്പാന്റെ ആണ്ടിനന്, ഇപ്പോളും ജ്യൂസ് നോമ്പിന ഉണ്ടാവല് ജ്യൂസ് ചെരങ്ങ ജ്യൂസ ഉണ്ടാവല്.
ആ അങ്ങനെന്നെ ചെറങ്ങ അടിച്ചു ചക്കക്കുരു അടിച്ചു
ആ ചക്കക്കുറി ഞാൻ ഇണ്ട ശേക്ക് ഉണ്ടാക്കീന്. ആ ടൈമിൽ അതൊ ആ ആ അതൊരു ക കുട്ടിയാണ് നമ്മളെ ഈ ബദാമിന്റെ ഒക്കെ ഒരു ചോയ്മ്
ആ ഒരു കട്ടിയാണ് ആ അങ്ങനെന്ന കട്ടിയ അവരും കട്ടിയ പിന്നെ അതേപോലെ തന്നെ പിന്നെ ചക്കക്കുരു കൊണ്ട് പായസംണ്ട
പായസോ എങ്ങനെ?
ആ പായസ ഉണ്ടാക്കല
ഏ ഞന്ന അറിയില്ല അതൊക്കെ പുതിയ അറിവാണ് കേട്ടോ.
ആ അതേപോലെ ഇപ്പൊ എന്താ പൊയിങ്ങാണ്ട് പുയിങ്ങ പുങ്ങാണ്ട് മിക്സിയിലിട്ട അടിച്ചാ, അടിച്ചിട്ട് നമ്മള് ശർക്കര ഉരുക്കി പർണണ്ട തേങ്ങ ഇട്ടാണ്ട്
ആ ആ
പായസംണ്ടാക്കും്പോന എന്താക്കിയാ അണ്ടി മുന്തിരിട്ട് തൂമിച്ച,
ആ ന്നേ ഇങ്ങങ്ങനെ പായുസൊന്നും അങ്ങനെ പോകൂല. ക്ക്‌ മധുരുള്ള അയിനോട് വലിയ അല്പര്യം ഒന്നില്ല ഓരോന്ന് ഇങ്ങനന്ന തുടങ്ങിക്കന്നാ ന്നാലും
ആഹ് വല്ല്യ താല്പര്യം ക്കുല്ല
ആ
എനിക്ക് ഈ പുളിയുള്ള സാധനങ്ങള് എനിക്കും
ആഹ് പുളിയും എരിവ് അങ്ങനത്തെ പലഹാരങ്ങളായാലും മധുരമുള്ളതൊന്നും ഇഷ്ടല്ല കൈ വെള്ള
ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
ആണ്ട് എരും പുളിയുള്ള സാധനങ്ങളാണ്
അതന്നെ എൻക്കും അങ്ങനെ തന്നെ ഇഷ്ടം മക്കൾക്കും അങ്ങനത്തെന്നെ ആഹ് കട്ട്ലൈറ്റ് സമൂസ
ങ്ങത്തൊക്കെയാണ്
ഉം അയാ
ഇഷ്ടല്ല ഈ അല്ല ശാ ശവർമ്മല്ലേ
ആഹ് ആ
ങ്ങിക്കു അതൊന്നും ൻക്ക് വല്ല്യത് ല്ല
ഏ എനക്ക് അങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ട്ടാ എന്താ സാനുവിച്ചാലും ശവർമ്മ ആയാലും ആ ശവായാലോ അങ്ങത്തൊക്കെ ഭയങ്കര
സവായ പിന്നെ ഇഷ്ടാണ് ആഹ് അയിത്ത ചിക്കനൊക്കെല്ല എരും ഇതൊക്കെ
ആഹ്
അങ്ങള് അധികം വാങ്ങല് ഞാൻ ചായ് അധികം പോയാ വാങ്ങ മറ്റേ കാന്താരി ചിക്കന്
ആഹ് ആഹ് ആഹ്
അപ്പ്‌ റ്റത്
ആ
ഇങ്ങളെ കൽപാമൊക്കെ കൊണ്ടുന്നുട്ടൊയി എൻക്ക് വേണ്ടാ റിയും എൻക്ക് ഇങ്ങ വാങ്ങയാണെങ്കില് എൻക്ക് ഇത് മതി അറിഞ്ഞാന്
ഉം അൽഫാമൊക്കെരിവ് ഉണ്ടാവല്ലോ പെരിപരിയൊക്കെ
ആ പേരിപേരി എരുണ്ടാവും മറ്റെ
ഉം മറ്റതിനാ സാധാ മം വാങ്ങലേ ഇല്ല അത് ആർക്കും പറ്റൂല ഉം
അതൊരു ഉപ്പും പുളില്ലാതെല്ലേ
ഉം പിന്നെ ചെടികളൊക്കെ ഉണ്ടോ വീട്ടില് നല്ല പൂവുള്ള ള്ള ചെടികളൊക്കെ
മ് ചെടിയുണ്ട് ചെടിയാ കൊറോണ ടൈമില്ന് നല്ലനൊണ്ടായിനിട്ടോ അന്ന് നമ
ആ അത് ആ അത് എവിടെ അങ്ങനെ തന്നൊയിനു മറ്റേ ആങ്ങിങ് ഉള്ളത് അങ്ങനത്തൊക്കെ ആങ്ങേന്നാ ശരി അങ്ങനത്തൊക്കൊതാഗിര് രണ്ട് എ മ് ന്താണ് എ ത് ഗ് സിറ്റൗട്ടിന് രണ്ട് മൂലേലയിച്ച് അങ്ങനെക്കെ ഭയങ്കര ന്റെ പുള്ളേ എ നല്ലോണം ഉണ്ടായെക്കെ ചെയ്തെനു പിന്നെ അതിന്റെത് അപ്പ പിന്നെ അതങ്ങനെയാണ്ട് പോയി ഇപ്പ ഇങ്ങനെ ഫുള്ള് പോ ക്ക്‌റെണ്ണാ ശെരി അതിനും തപ്പിങ്ങെനെ നടക്കും ഓരോ സ്ഥലത്തുന്ന് വാങ്ങിയന കൊണ്ട്ന്ന് വച്ചിട്ട്
ന്നയി കൊഴ്‌പ്പ പിന്നെന്താ ആ ആയിക്കോ
അതെ